ഹലോ.
ഹലോ.
ആ പ്പൊ കേൾക്കണില്ലേ?
ആ കേക്കണ്ടല്ലോലേ ആഹ് ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം സുകല്ലേ?
നല്ല വിശേഷം ഇന്ന് ഇപ്പൊ മഴല്ലാത സന്തോഷം
ആ അത് ശരി.
ന്റെ മുൻസായിട്ട് വെറും മഴായിരുന്നില്ലേ? അതെ അതെ മറ്റേത് ആരെലും കോള് വിളിച്ച റേഞ്ച് കിട്ടന്നല്ല.
ആ ശരിയാണ് മയത്ത് ഭയങ്കര റേഞ്ച് പ്രശ്ന ആണ്ല്ലേ വൈഫൈ ഉള്ളവർക്ക് കുഴപ്പല്ല.
വീടിന്റെ ഉള്ളിൽ ആ വൈഫൈൽ പോണം.
ആ അതെ വൈഫൈ ഉള്ളോർക്ക് സുഖാണ്. പിന്നെ വേറെ എന്തൊക്കെന്ന് കല്യാണങ്ങൾ എന്തെങ്കലും ഉണ്ടായിനോ ഞായറാഴ്ച ആയിട്ട്? ആ. വൈഫൈ വെച്ചാലുള്ള കൊഴപ്പം എന്താന്നറിയോ വൈഫൈ വെച്ചാല് നമ്മക്ക് ഫോണ്ന്ന് പുറത്ത എവുടുക്കേലും പോയാലേ വിളിക്കാനും ഇതിനൊന്നും പറ്റൂല.
ആ അതാണ്. കുട്ട്യാള് എപ്പളും ഫോണിലാണ് അപ്പോ വൈഫൈയും കൂ ണ്ടെങ്കി പിന്നെ ഒരു ഫോ നക്കീട്ടുണ്ടാവില്ല.
ആഹ് അതെന്നെ പിന്നെ നമ്മൾ പുറത്ത്ടുക്കേലും പോയാലും നമ്മക്ക് ആർക്കെങ്കിലും നമ്മക്ക് വിളക്കേണ്ടി വന്നാലൊക്കെ പെടും അപ്പോളും ഇതില് പൈസേം കയറ്റേണ്ടി വരും വൈഫൈൻന്റെ പൈസ അതും കൊടുക്കേണ്ടി വരും.
അതാണ് വൈഫൈ ആവുമ്പോ ആ നമ്മള് ഫോ അയിനും കൊടുക്കണം പിന്നെ ഫോണിലും പൈസ
ആഹ് അതെന്നെ. പിന്നെ എന്തോ കല്യാണംന്തെലുംണ്ടായിന? ആഹ് ഇന്ന് ഞാറാഴ്ച്ചായിട്ടേ.
ആഹ് ഇല്ല ഇന്നില്ല. അട്ത്ത ഞാറാഴ്ചെണ്‌ അട്ത്ത ഞാറാഴ്ച കല്യാണം.
ആഹ് അത് ശരി. അവിടൊക്കെ ങ്ങനെണ് കല്യാണങ്ങള് അടുത്ത ആചാരങ്ങളൊക്കെ എങ്ങനെയാ?
ഇ ഇവിടെന്താ ഇവിടെ ആ കല്യാണം ഇഞ്ഞി അട്ത്ത ഞാറാഴ്ച
സദ്യ കല്യാണല്ല ബിരിയാണിയാണ്, ബിരിയാണിയാവും.
ആഹ് അതല്ല ആചാരങ്ങളെങ്ങനെക്കെ, പെണ്ണിന്റെ വീട്ടേര് അങ്ങട്ട് വരല്, ഇങ്ങട്ട് വരല് അങ്ങനൊക്കെല്ലെ.
ആ ഇവിടെ ഞങ്ങളെ കല്യാണങ്ങളൊക്കെങ്ങനെ ചെക്കൻ വരും വീട്ടില് എന്നൊരു പിന്നെ താലികെട്ടൊക്കെ ഇണ്ട് കണ്ട്ണോ? ആ താലി കെ അവര് ഓപ്പക്ക് ആദ്യം വരും ആള് ഇപ്പ പിന്നെക്കെ ബ്യൂട്ടീഷ്യനോക്കെല്ലേ?
ആഹ് അതെ നോടി
ആഹ് ഓഡിറ്റോറിയത്തിലാണ് അധികം കല്യാണങ്ങള്ണ്ടാവാ. അവര് പിന്ന ആ പിന്നെ വന്ന് ആചാരങ്ങളറിയുമ്പോ
ആ
ആ ആ ദിം ചെക്കന്റെ അമ്മാവനും, പെണ്ണിന്റെ അമ്മാവനും. പരസ്പരം സംസാരിച്ച് അങ്ങനൊക്കെണ്.
ആഹ് ശെരി.
ആര അമ്മാവമ്മാരാണ് കൈ കൈച്ചൊടുക്ക. അങ്ങനെയൊക്കെ സംഭവങ്ങളാണ്. പിന്നെ താലി കെട്ട് കഴിഞ്ഞ് ഞങ്ങക്ക് രണ്ട് മൂന്ന്, രണ്ട് മൂന്ന്. വലം വെക്കണം. ങ്ങനെ വട്ടത്തില്
ആഹ് അതെ, അതെ നമ്മ സിനിമിലും ഇതിലൊകെ കണ്ടി
ആ, ആ അങ്ങനെക്കെ ഇണ്ടാ അങ്ങന ചെയത് പിന്നെ താലി കെട്ടി അവരങ്ങട് പോയി കഴിഞ്ഞ പിന്നെ നമ്മള് പെണ്ണിന്റെ വീട്ടുകാര് ചെക്കന്റെ വീട്ടിക്ക് വ അങ്ങട് പോവും.
ആ അത് ശരി അങ്ങട് പോവും.
ഉം ആഹ് അങ്ങട് പോക്ക്ണ്ട് പിന്ന അവിട ചെന്നിട്ട് അവിടുന്ന് അവര് ചായ എന്താണെ ച്ചാല് കഴിച്ച് അപ്പ തന്നെ പോരും ചെയ്യും. വീടൊക്കെ കണ്ട്.
ആഹ്, ആഹ്
അതെല്ലാ കല്യാണത്തിലും ഉണ്ടല്ലോല്ലേ തേടിപ്പോവാ അല്ല
ആഹ് തേടി പോക അത് ഞങ്ങളതിലൊക്കെണ്ട്. ഉം. പിന്നെ അതങ്ങന തന്നെ വരും പിന്നെ പിറ്റേസം വിരുന്ന് സൽക്കാരം അങ്ങനെ കഴിക്കാണ്ട്.
സൽകാരം, വിരുന്ന്.
ഉം
അങ്ങനെ രണ്ട് മൂന്നിസം അതന്നെല്ലേ പരിപാടികൾ?
ആഹ പിന്നെ അതിന്റെ പിന്നാലെ എയ്ക്കാരും പിന്നെ ഡ്രസ്സൊക്കെ എങ്ങനേക്കാരും സാരിയോ പെണ്ണിന്
ഡ്രസ്സ് ആ പെണ്ണിന് സാരിലോല് ആ സാരിയാണ് അധികം മിക്കവാറും സാരിയാവും.
ആഹ് ഈ സാരി അവ അവരുടെ വീട്ടുകാരന്നെ എടുക്കണല്ലേ അതോ ചെർക്കന്റെ
ചെക്കന്റെ വീട്ടുകാരെടുത്തൊടുക്കും. പിന്നെ ഫംഗഷനിലൊ ക്കെണ് പിന്നെ മറ്റിന്റെ ഡ്രെസ്സുകളൊക്കെ എടുക്ക. അല്ലാതെ സാരി ആ താലി കെട്ട്ണ സമയത്ത് സാ
അന്നത്തെ ദിവസം സാരി ആയ് സെരി.
ഉം അല്ലാ അത് ഫംഗഷന് ആവുമ്പോഴാണ് പിന്നെ ഡ്രസ്സ് മാറിട്ടൊക്കെ.
ആ
വൈകുന്നേരം നാല് മണിക്കൊക്കെ ഉണ്ടാവില്ലേ നമ്മള് ചേലു ഇവര് അമ്പലത്തില് താലി കെട്ടീട്ട് പിന്നെ വൈകുന്നേരം റിസെപ്ഷൻ ഓഡിറ്റോറിയത്തില് അങ്ങനെയൊക്കെ ഉണ്ടാവുല്ലോ
ആഹ് ആഹ്
മ് അങ്ങെയൊക്കെ
ആഹ് ശരിയ പിന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണീക്കാരാം സദ്യയാ അതോ ബിരിയാണിയ
അല്ല എല്ലാണ്ട് പലതുണ്ട് സദ്യയാക്കുന്ന അങ്ങനെയുണ്ട്
ആഹ്
ബിരിയാണി ഉണ്ടാക്കുന്നവർ അങ്ങനെ അങ്ങനെ പലതും ഉണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ് ചിലരു സദ്യവും ചിലരു ബിരിയാണിയാവും ആഹ് രണ്ടും ഉണ്ടാക്കും അതൊക്കെ ഓരോരുത്തരെ കപ്പാസിറ്റി ക്കനുസരിച്ചിട്ടാണ് ഏഹ്
ആഹ് അത് ശരി ആഹ് നമ്മടെ അടുത്തുള്ള പൈസ ക്കനുസരിച്ചുള്ളതാവും ബ മ് താലി
പിന്നെ ഇപ്പൊ പിന്നെ കല്യാണത്തിന്റെയൊക്കെ തലേദിവസം മഞ്ഞള് കല്യാണം ന്നിട്ടുണ്ട്
ആഹ് അത് ഞങ്ങടെ നാട്ടിലുണ്ട് എല്ലരും മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് ആഹ് ഒപ്പനയും കാര്യങ്ങളും
ആഹ് അതെ അതെ അതെ മഞ്ഞള് കല്യാണം പിന്നെ മൈലാഞ്ചി കല്യാണുണ്ട് തലേസം
മ് അതെങ്ങനെയെകാരം അതെങ്ങനെയാണ്
മൈലാഞ്ചി ഇടുന്നെ ക ഇങ്ങനെ അല്ലിയ അത്
ആഹ് മൈലാഞ്ചി പെണ്ണിനെ ഇട്ട കൊടുത്തക്കാണ്ട് പാട്ടും ഡാൻസും
ആഹ് പാട്ട് ഡാൻസും അതൊക്കെ തന്നെ മഞ്ഞള് കലിയാണം നമ്മള് പെണ്ണിന്റെ എല്ലാരും ഇട്ടിട്ട് മഞ്ഞ ലഡു മഞ്ഞ ജിലേബി ഒക്കെ കൊടുന്ന്ട്ട് കൊറെ വായേല് കൊടുക്കും
മ് മ് മ്
പിന്നെ മൊഖ മൊഖത്ത് മഞ്ഞള് കൊറേ ഇങ്ങനെ തേച്ചിട്ട്
മ്
അങ്ങനെക്കെ എല്ലാവരും മഞ്ഞ ഡ്രസ്സില് ആ അങ്ങനെയുണ്ട് മഞ്ഞ ഡ്രസ്സില്
അത് എങ്ങനെയാ അത് എങ്ങനെയാണ്
അത് ഇങ്ങനെ എല്ലാരും വേണ്ടപ്പെെട്ടവര് വെറുത മുഖത്ത് തോണ്ടും ഇങ്ങനെ മഞ്ഞളൊക്കെ ആക്കിട്ട് വെറുതെ ഒരു രസത്തിന് ആ മഞ്ഞള് തേക്കയറിയുമ്പോ ഒന്നായിട്ടല്ല ഇങ്ങനെ വെരല്ലോണ്ട് എല്ലാരും ഇങ്ങനെ ഓരോ തോണ്ട് തോണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കും
പോ അയ് ശെരി ഓരോ ആചാരങ്ങളും ഓരോ ഇതണക്കന്നെ
ആഹ് ഓരോ ആചാരം പിന്നെ ആ ഡാൻസും പരിപാടിയും ഓ എല്ലാ ഇണ്ടാവും ഡാൻസും ചക്കന്മാര് അങ്ങനെ പെൺകുട്ടിയാള് എല്ലാരും ഇപ്പൊ ഡാൻസ് ന് മുന്നിലല്ലേ
അതെ
പണ്ടില്ലൊരിക്കല്ലെ ഡാൻസളിക്കാനൊക്കെ മടിഇണ്ടായിരുന്നെ
ഇങ്ങള് ഡാൻസ് ഒക്കെ ഹാ
ഞാന് തിരുവാതിരക്കളി ഇവടെ അമ്പൽത്തില് പരിവാടിണ്ടാർന്നപ്പോ രണ്ട് മൂന്ന് പരിവാടി ക്ക് കൂടീണ് തിരുവാതിരകളി
ആഹ് അത് പഠിച്ചിട്ടുണ്ടോ തിരുവാതിര
ആഹ് അ അത് ഞങ്ങളെല്ലാരുംപാടെ ഇവടെ പെണ്ണുങ്ങള് എല്ലരുംപാടെ പഠിച്ചിട്ട് അങ്ങനെ കളിക്കുട്ടോ പഷെ ഇന്റെ നല്ല പ്രായത്തിലൊന്നും ഞാൻ ഡാൻസിന് കൂടീട്ടില്ലട്ടോ നല്ല പ്രായത്തില് സ്കൂള് പഠിക്കണ സമയ തൊന്നെ അന്നൊക്കെ മടിയേര്ന്നു ഇല്ല ഇല്ല അന്നൊക്കെ മ ഇല്ല ഇല്ല കല്ലർ ഫാഷൻഷോന് കൂടിയായിരുന്നു ഫാഷൻഷോ
ആഹ് ആഹ
അങ്ങനെകൂടി ആഹ് അയിന് പിന്നെ ഡാൻസളിക്കൊന്നും വാണ്ടല്ലോ വെറുതെങ്ങന റെഡിയയിട്ട് അടെ നിന്നാപോരെ സ്റ്റേജിമ്മപൊയിട്ട്
കണ അ അതന്നെ അഹ്ങ്ങനെ നടന്ന്ങ്ങട്ട് പോന്നാമതി
അട്ന്നിണ്ട് പോന്നാ പോ അല്ലാതെ ഞാനൊന്നിനും കൂടിയിട്ടുണ്ടായിരുന്നില്ല
കുച്ച്പ്പുടി ഭരതനാട്യം അങ്ങൻത്തിനൊന്നും ഇതാക്കിയിട്ടില്ല. ഭരതനാട്യം കുച്ചിപ്പുടി ആഹ അഹ് ശരി ഫാമിലീല് വേറള്ളോരെ ആരെങ്കിലൊക്കെണ്ടോ
അനിയേരി വെറും സിനിമാറ്റിക് ഡാൻസൊക്കെ കളിച്ചിണ്
ആഹ അഹ് ശരി.
അവള് ഏത് ഡാൻസുഇങ്ങനെ പാട്ട് വെച്ചപ്പ അടിപൊളിയായിട്ട് കളിക്കും. റ്റമയ്ക്കും
അഹ് ശെരി നല്ല കളിക്കാനുംവാണം അറിയലെ
ആ അതെ അതെ ഓക്കെഅല്ല ഡാൻസൾക്കവെയിക്കും
ഓരോര്ത്തര്ക്ക് ഓരോ സൈമാ
ദാതെ പിന്നെ അയിനര്ച്ചിട്ട്ള്ള ഡ്ര ഡ്രസ്സളും അതെ
ആഹ് അതന്നെ ഡ്രസ്സുംവേണം പിന്നെ അയിനൻസരിച്ചൊരു കഴിവും ന്നട്ട് മറ്റുള്ളോരെടെല് കളിക്കാന്
പൊക്കട്ടിട്ട് ഉം ഉം
ആഹ് മറ്റുള്ളോരെടേല് കളിക്കാന് നമ്മക്കൊര് ഗഡ്സ് വേണം
അതെ അതെ
ആക്കെക്കൊടേണ് പിന്നെ യാത്രക്കെപോവല്ണ്ടോ യാത്ര
യാത്ര പോയിര്ന്നേ ഞങ്ങള് സ്കൂൾ അവധിയേയിറ്റ് രണ്ടുമാസം പൂട്ടിലെപ്പം ഇല്ല രണ്ട്മാസ്തല്ല വിഷുന് പത്തിസംപൂട്ടിലെ
കിട്ടി ആഹ
ആഹ വിഷുന് സ്കൂള്പൂട്ടി അന്ന് ഞങ്ങള് ദൂരെയാത്ര പോയി എന്തക്കെപോയി
അഹ് എവിടെര്ന്നു സ്ഥലം.
അത് കൊറേദൂര രണ്ട്മൂന്ന്സത്തേക്കെ ട്രിപ്പായിരുന്നു
ആഹ ആഹാ
അപ്പോ രണ്ട്മൂന്ന്സം ഞങ്ങള്പോയി ഒര് ട്രാവലർല് ഞങ്ങള്വ്ടെ ഇവട്ത്തെ ഫാമിലിമൊത്തണ്ടാരുന്നു
ആഹ് അത് ശരി
ഉ ട്ടല്ല രസായിരുന്നു മൂന്നിസം നല്ല അടിപൊളിയായി പോന്ന്
ആഹ അത് ശരി.
എന്നിട്ട് ആഹ് അടെനിന്നേ രണ്ട് രാത്രി അടെനിന്ന് മൂന്നാമത് ഇങ്ങടെത്തി
ആഹ ശരി രാമേശ്വരാണോ പോയത്.
ആഹ് അതെ
രാമേശ്വരം
ആഹ് എങ്ങനെ മനസിലായി
ആ രാമേശ്വരം അല്ല അവിടെ പറ പറഞ്ഞഞ് കേട്ടിട്ടുണ്ട്
ആഹ
കുറേ അമ്പലങ്ങളും കൊറേ പാലം പിന്നെ പോകുമ്പോ തീവണ്ടിയിലിരുന്നിട്ട് കാണാനെ എന്തൊക്കെയോ പാലങ്ങൾ ആ എന്തൊക്കെയ അങ്ങനെ
ഏ കാണാൻ മാത്രുണ്ട് അവിടെ കാണാ മാത്ര
മധുരയിലുള്ള അമ്പലങ്ങളണ്ട് ണ്ട മധുരയില് അടപയ്ക്കണം ആ അവിടെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ അമ്പലത്തിന്റെ ഉള്ള കാണാൻ വേണ്ടി ഓ
ആഹ ഐശ്ശരി കണ്ടണ്ണോ
അ മധുരത്തെ കണ്ടിട്ടുണ്ട് നല്ല അടിപൊളി എത്ര കണ്ടാലും ഇത് തീരൂല അത്ര വര് പക്ഷെ അവിടെ ഫോണൊക്കെ വാങ്ങിക്കതുക കൊണ്ട് അതിന്റെ ഉള്ളത്തെൊ ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റണില്ലല്ലോ അവര് ഫോണൊക്കെ അടെ വാങ്ങി വെച്ചട്ട് ഫോണ ആദ്യവിടെ വാങ്ങി വെച്ചിട്ടല്ലേ അതൊക്കെ നമ്മള അതിന്റെറെ ഉള്ളിലേക്ക് വിടുന്നത് അപ്പ അതുകൊണ്ട് അതിന്റെള്ളൊരു സംഭവങ്ങളൊന്ന ആരും ആർക്കും കാണിച്ചു കൊടുക്കാനോ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റില്ല അതെന്താണാവല്ലേ അവര് അങ്ങനെ ചെയ്യുന്ന
പൊതുവേ ഒരു വിധം ച്ചൊക്ക അതെന്താെന്നോ പൊതുവെ ഒരു ഇത് അമ്പലത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ ഫോണ് വാങ്ങിക്കും അവര് ഉള്ളിക്ക് കൊണ്ടുവരില്ല
എന്താണ് കാരണവൊ
അ നമ്മ എല്ലാ ഫോട്ടോ കൊടുക്ക പോലെയല്ലോ ദൈവത്തിന്റെ ഫോട്ടോ കൂടി നമ്മള് ഏ
ആ അതെ അതായി
അത് അതും അതും കൂടി നമ്മ നമ്മള് വീഡിയോയിൽ പകർത്തും വിചാരിച്ചിട്ടാവും
ആഹ് അതുകൊണ്ടായിപ്പോലെ അവർക്കത് ഇതുണ്ടാവില്ല താല്പര്യംണ്ടവില്ല
ആ അതെ അതെ അത
ആഹ ശ പിന്നെ ഈ പാമ്പം പാലം ഓക്കെ ഓക്കെ
ഓക്കെ ഓക്കെ ഓക്കെ